ഉം
ഹലോ എന്തൊക്കെയാണ്
ആഹ് ഓക്കെ ഓക്കേ പിന്നാ
എന്തൊക്കെയ ആ സുഖായി പോണില്ലേ
ആഹ് ഇങ്ങനെ പോന്ന് ഈ തട്ടി മുട്ടി പോന്ന് നമ്മള് മലയാ മലയാളികൾ അങ്ങനെ എത്ര സുഖം ഉണ്ട പറയും സുഖമാന്നോന്നു ചോദിക്കുമ്പോ ആഹ് ഇങ്ങനെ പോന്നുന്ന് പറയും അതന്നെ ബാക്കി പിന്നാ
എന്തായി എല്ലാരും കെടന്നോ
ആഹ് ഇങ്ങനെ കിടന്ന് കൊണ്ട് വരുന്നുണ്ട് പിള്ളേരാകുമ്പോ ഫോണിലും ഉണ്ടാവും അവര് വരുന്നു ഒർക്കോം ഇല്ല ഇല്ല മോളല്ല ഇന്നെണീക്കാൻ വൈകിന് വിളിച്ചോണ്ടിന്ന് കൊറേ അപ്പൊ അവളെ ഫ്രണ്ട്സ് എല്ലാം അവരെ കോ പഠിക്കുന്ന വിഷയംന്ന് പറഞ്ഞാല് ഒറക്കൊയിഞ്ഞ് പഠിക്കേണ്ട പല ചെയ്യേണ്ടി ആക്കണ്ടല്ലന്ന അപ്പൊ ഒരു പിള്ളരെല്ലാം പിന്ന പകൽ ഒറങ്ങിക്കഴിഞ്ഞാ പിന്ന രാവിലത്തെ ഭക്ഷണ ഒന്നും ഉണ്ടാവില്ല ഉച്ചക്ക് ശേഷം എല്ലാം എണീക്കല് എല്ലാരും അധിക കാലം അങ്ങനെ പക്ഷെ ഇവിടെ എത്ര ഉറക്കഒഴിഞ്ഞാലും ഒരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പോ എങ്കിലും എണീക്കും
ആഹ്
ഞാനേലും ഇങ്ങനെ ബാക്കി എല്ലാരും വൈകുന്നേരംഅല്ലാതെണീക്ക ഞാൻ പറഞ്ഞു അത് നല്ലതല്ലേല ശീലം നല്ലതല്ലേ ലെ രാവിലത്തെ ചായകുടി പോവും ഉച്ചക്കേത്ത ചോറ് കഴിക്കുന്നത് പോവും ആ ആഹ് അപ്പൊ അങ്ങന ആ ഒര് ശീലം അത്ര നല്ലതല്ലേലാ ഭക്ഷണെല്ലാം ഇതായി പോവല്ലേന്ന് അപ്പൊ ഇന്ന് ഞാൻ വിളിക്കുമ്പോ കൊണ്ട് പറയുന്ന് എന്ത് എനക്ക് എല്ലാരും ഉറങ്ങുന്നില്ലേ നീയെന്തിനാ എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങന അത്ര സമയംഒന്നും ഉറങ്ങണ്ട
ഇനിപ്പ നമ്മളും അങ്ങനെ സ്കൂ ഇവര്ക്ക് പോകേണ്ട സമയത്ത് ആറുമണിക്ക് എണീച്ചിട്ട് ആറ് മണിക്ക് അലാറം വെക്കല് അഞ്ചര അഞ്ച് മണി അഞ്ചര ആറു മണി ആറര വെക്കല് എണീച്ചിട്ടും കുറച്ചും കൂടി സമയം ഉറങ്ങാലൊ അവ അങ്ങനാ നീച്ചിട്ട് നല്ല സുഖാന്നങ്ങന കൃത്യ സമയം ആറ് മണിക്കെന്നെ വെച്ചിട്ട് പിന്നോ? ആറ് മണിക്ക് പിന്നെ വെ ചേലാണ്ടാല്ലോ എണീച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എനക്ക് കൊറച്ച് സമയം കൂടി ഉറങ്ങണം ങ്ങനെ ടൈമ് അഡ്ജെസ്റ്റ് ചെയ്ത്. അപ്പൊ ആറരക്കെല്ലാം എണീച്ചാല് പണിയൊന്നും നടക്കൂല. ചെലപ്പോ ആഹ് എര് എട്ട്മണിയാകുമ്പോ പോണ്ടേ ഇവർക്ക് എട്ട്ണിയകുമ്പോ പോണം മോനാനെ ങ്കില് ഭക്ഷണം കൊട്ത് വിടിം വേണം മം മോൾക്ക് കൊടുത്ത് വേണ്ട അവള് ക്ന്റീങ്ന്ന് കഴിക്കും.
ആഹ് ഇത് എവിടെ അടുത്തെന്നെയാണോ കോളേജ്?
ആഹ് ഏൾക്കൊര് ബസ്സ്ണ്ട് കോളേജ് ബസ് മുന്ന്ന്നെന്നെ കേറാ വൈകുന്നേര വ് കൊണ്ടറക്കേം ചെയ്യും ഒന്നും പ് പേടിക്കണ്ട. നല്ല സുഖയിട്ട് പോയിട്ട് വെരാം ആഹ് മോനിപ്പോ രാവിലെ ആഹ് അവര് അവിടുന്ന് കഴിക്കും. പിന്നെ മോനാന്നെങ്കില് ഇവിടുന്ന് പോയാലും പിന്നെ എടക്ക് എട്ട് എട്ട് ഒര് എട്ടേ പതിനഞ്ചാകുമ്പോ പോയല് ഇ ബസ്സ് ഇഷ്ടം പോലെയിണ്ട് പക്ഷെ ഇന്ന ഈ റെയിൽവേ അടക്യലും ചെയ്യുമ്പോൾ ചെലപ്പം വൈകി പോയിട്ടുണ്ടെങ്കില് ബസ്സ് വെരാൻ വൈകും റെയിൽവേ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കില്. അപ്പൊ വൈകി പോയിട്ടുണ്ടെങ്കില് അച്ഛൻ തെന്നെ കൊണ്ടാക്കും മ്ഹ് അവന്റെ അച്ഛൻതെന്നെ കൊണ്ടാക്കും മ് സ്കൂട്ടറില്. അവർക്ക് എപ്പോഴും ചൊറയാന്ന് വേഗം കീഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടാക്കേണ്ടിവെരും.
ആഹ്
ഓനും നല്ല സുഖായി ഈടെയിണ്ടായതോണ്ട് ആഹ് ഇല്ലെങ്കി ഇശ് ഷ്ടമ്പോലെ ബസ്സില റൂട്ടല്ലേ ഈ അച്ഛനെ ഇങ്ങനെ ബുദ്ധിമുട്ടി ക്കണോ കൊറച്ച് നേരെത്തെ എല്ലം നോക്കിയാല് പിന്നെ ഞാൻ എണീക്ക്ന്ന ലേ റ്റായിട്ടുണ്ടെങ്കില് ഓന് ഭക്ഷണം കൊടുത്തിട്ടെങ്കിൽ ഓൻ ലേറ്റ് ആകുവല്ലോ?
ആഹ്
ഞാൻ കൊറ്ച്ച് വൈകിട്ടുണ്ടെങ്കില് ഹ് ആക്കുന്നെല്ലാം വൈകിയ പിന്നെ ഞാവിചാരികും അവര് തെന്നെ കൊണ്ടാക്കട്ടെ എന്നാ വി കൊറച്ച് എണീക്കാൻ രാത്രി എത്ര വേണെങ്കിൽ രാവിലെ വരെ ഒറക്കൊയ്യ രാവിലെ എണീക്കുന്നതാ പ്രയാസം. കെടന്നഴിഞ്ഞിട്ട് എണീക്കാൻ ഭയങ്കര മടിയാന്ന്.
മ്ഹ്
പിന്നാ അങ്ങനെയുണ്ടൊരു.
മ്ഹ് അഛല്ലേ അച്ഛല്ലേ?
ഓ എന്റെ അച്ഛന്ണ്ട്. ആഹ് അച്ഛനും ഡ്രൈവെല്ലാം ചെയ്യും ആഹ് അച്ഛനും അമ്മി
ആഹ്
എന്റെ വീട്ടിൽ തന്നെയല്ലേ ഞാൻ അച്ഛൻ ഡ്രൈവെല്ലാം ചെയ്യും അ അച്ഛന് വർക്ക്ഷോപ്പല്ലേ ചെ ചെറുപ്പത്തിലേ ഡ്രൈവിംങ്ങും എല്ലാം അറിയാം. പ്രായായി എഴുപത്തീ ആറ് വയസ്സെല്ലായി.
ആണോ?
ഇയാളെ ഉപ്പി എന്നാലും ചറുതായിരിക്കില്ലല്ലേ?
എന്റെ ഉപ്പാക്ക് രണ്ടര എൺപത്തൊന്ന് വയസ്സ് ആഹ് ഉപ്പാണ് വീട്ടിലെ മൂത്ത മോന്
ആന്ന് ഈ ഇ ഇങ്ങളായിരിക്കും മൂത്ത മോള് ല്ലെ വീട്ടില്? അതെ, അതെ, അതെയ
പെണ്ണ് നാലാണ് ആ അയ്ല് മൂത്തെയാൾ ഉപ്പെണ്.
എല്ലാരും നല്ല കണക്ഷനിൽ ലെന്നെ എല്ലാരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വെര്ത്തലുണ്ടോ? ഉപ്പേ ഉപ്പേന്റെ ആൾക്കാരെല്ലാരും ആഹ് നല്ല രസല്ലങ്ങനെ
ആഹ് എല്ലാരും കൂടി കുടിയല് ഒരു പരിപാടിക്ക്ള്ള ആള് വീട്ടില്ണ്ട് പൊറത്തുന്ന് ആള് വേണ്ട ആവശ്യ ല്ല
ശോ അതിലൊരു സന്തോഷല്ലേ എനക്കല്ലപ്പൊ ആളില്ലാത്തോണ്ട് ഭയങ്കര സങ്കടഅന്ന്
ആ ആള് കൊറവായ ഉം
അച്ഛനും അമ്മയുംയെല്ലാം വയസ്സായി വരുന്ന
ഉം
അങ്ങനെ ഭയങ്കര സങ്കടം
ഭർത്താവിൻ്റെ വീട്ടിലളില്ലേ ആളല്ലേ
എല്ലോ ഓരോ ഭാഗത്തായില്ലേ
ആഹ്
അവരൊന്നും ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല എന്തെങ്കിലും കാര്യത്തിന് കുടുമെന്നല്ലാണ്ട് നമ്മളൊരാവശ്യ ശ്വത്തിന് വിളിക്കാനെല്ലാം നമുക്ങ്ങനാ സ്വന്തം ഏട്ടനും അനിയന്മാരും വേണ്ടേ സ്വന്തം അമ്മക്കന്നെ മക്കള് വേണം ഉം നിങ്ങക്കിപ്പം ഉം നിങ്ങകിപ്പം നാലുആള് ഉണ്ടായൊണ്ട് ന്ത് ആവശ്യത്തിനും അങ്ങിളമാരോക്ക വരൂല്ലേ
ആ വരും ഇവിടെല്ല ആൾഇവിടില്ല ഇണ്ടാകി വരും
ഉം ഉം ഉം പിന്നാ
അതല്ലേ നമുക്ക് വേണ്ടത് ആഹ് ആഹ്
ആഹ് ആഹ്
ഇനിപ്പോ അനിയത്തി അങ്ങ് പോയതുകൊണ്ട് അങ്ങനെ
ആ ഇനി ഞമ്മൾ വീട്ടിൽ ചെല്ലുമ്പോളാരുണ്ടാവൂല അപ്പൊ രു ഒരിതാണ് ഒരു മിസ്സിങ്ങാണ് എങ്ങനായാലും ഒരാള് കൊറഞ്ഞാലയിൻ്റെ
ആ ഉപ്പാക്ക്പണ്ടേ ഇത് തന്നആണോ പണി
ഉപ്പ ഗൾഫിലാർന്ന് ആദ്യം ഇപ്പൊ കൊറച്ചായിട്ടള്ളു ആഹ് ഇപ്പൊ കൊറച്ചാ കൊറച്ചന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച കൊറച്ച് കഴിഞ്ഞത്തിനു ശേഷാണ് നാട്ടില ആഹ് താമരേന്റെ ആ കൊറച്ചൊക്ക കഴിഞ്ഞ് ഇത് തൊടങ്ങിട്ട് വല്ല ആദ്യ കൂലി പണിയായിട്ട് ആണ് തൊടങിയിരുന്ന പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ടാണ് തൊടങ്ങിയ
ഇതെങ്ങനെത് കു ആർക്ക് ത് അയക്കല് ഇത് കൊടുക്കല് പോവാ
ഇത് അവിടെ അയിനായിട്ട് ഉള്ള ഒരു എങ്ങനെ അവര് കയറ്റി അയക്കല്ലേ എങ്ങനെ ഇത് അമ്പലത്തിക്കൊക്കെ വ മേളില് ആഹ് ആഹ് അപ്പോവർ കയറ്റി അയക്കും അയ്നുള്ള ആളുണ്ട് ഇപ്പ അവിടെ എത്തിച്ച് കൊടുക്കും പലസ്ഥലത്തന്ന് ആ അവര് കളക്ട് ചെയ്തിട്ട് ആഹ് ആഹ് അഒര് കെയങ്ങാ തോന്നുണ്
അതെ അ അതെ കിഴങ്ങന്നെ. അപ്പ ഇത് പാട് ഇങ്ങനെ പ്ര പ്രളയല്ലം വന്നാലല്ലാം ല്ലും പോവൂലേ
ആ അങ്ങനൊക്കാവുമ്പോ പോവു അപ്പൊ ബുദ്ധിമുട്ടായാലു നമ്മള് കാശ നല്ല ക്യാഷ് ഇറക്കണം കാരണം അത് പിന്നെ ക്ലീൻ ചെയ്യാനും
ഉം ഉം
ന്തക്കാനോക്കേ ചെലവാണ് സന്തോഷം ആഹ് ഒറ്റകാല സീസണാലിലായൊണ്ട് കിട്ടും ഉം സീസണിൽ കിട്ടോ ഇല്ല കൊറച്ച് ചില ടൈമിലാണ് ചില ടൈമിലില്ല
ആഹ് ആഹ് ആഹ് ആഹ് ഇന്റെ ഫോട്ടോസ് എല്ലാം ഉണ്ടോ നിങ്ങളെ അവിടുത്തെ
ഫോട്ടോസ് ന്റെ കൈയ്യ്ല്ല പ്പാൻ നമ്മളൊക്കെ അതങ്ങനെ കണ്ട് കണ്ട് അത്രാണ്ട് തോന്നൂല ഹ ഇങ്ങള് അങ്ങനെ ആഹ് കാണാത്ത ആൾക്കാരക്കെ ആവുമ്പോ
ആഹ് യൂട്യൂബിൽ ല്ലം ഇങ്ങനെ മറ്റേ ചോന്ന പൂത്താലിപ്പാടെല്ലാം കാണല്ലാ ആലപ്പുഴെല്ലാം ആഹ് അതന്നെ
ആഹ് ആഹ് ആറോസുകളറ്ള്ളേ
ഒന്നും കാണാൻ വഴയില്ല എന്തെങ്കും ണ്ടെങ്കിലയച്ച ന്നാ
ആഹ് അതന്നെ ആഹ് ഞാൻ പറയാൻ വന്നും ഇങ ഫോട്ടോസൊക്കെ വിടൂ ഇങ്ങളെ ഫാമിലിന്റെ ഫാമിലീടെ ഫോട്ടോ ട്ടം വിടോണ്ടി. ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോ ങ്ങളെ കാണണം ന്നൊരാഗ്രഹം ഫോട്ടോ ങ്ങളെന്നൊണ്ടു ഉം
എന്റത് അത് തുപോലൊന്നല്ല, അതിണ്ടല്ലോ നമ്മളിപ്പോ സെൽഫി എടുക്കുമ്പോ നല്ല വൃത്തിയാവും സാധാര്ണ പോലെയായിരിക്കും ആ സെൽഫീനങ്ങനെ നമ്മളിപ്പോ എന്റെ ഒരു ഫ്രണ്ട് ണ്ട് അവള് ഇതിലിട്ടിട്ട് ചാറ്റ്ജിപിടി ലും ജമിനീലെ ല്ലും ഇട്ടിട്ടേ എന്തെല്ലോ സംഭവാക്കും അങ്ങനെ ആക്കിയിട്ട് ആവുന്നതാ അത ങ്ങനെ
ആഹ് ഹ ഹ്
ഭയങ്കര വ്യത്യാസയിരിക്കും. ഇതും കണ്ടിട്ട്ന്നെ ശരിക്കും ഒറിജിനലണ്ടിട്ടുണ്ട് ഭയങ്കര ഹ്ഹ ആനയും
അഅ് അമ്മള് ഭംഗീലൊന്നുഅല്ല ഇതെന്നെ ഭംഗിണ്ട് ഭംഗീനല്ല ഞാൻ പറഞ്ഞേ മ്മളെ ഭംഗിയല്ല നമ്മളെ പ്രവൃത്തി പെരുമാറ്റൊക്കല്ലേ
ആഹ് ഹ ഹ പെരുമാറ്റംന്ന് പറഞ്ഞാ നമ്മൾക്കിങ്ങനെ ഭയങ്കര വർത്താനം പറൽല്ലേ സ്വഭാവക്കാരായവൽ ഇങ്ങൻത്തെലെല്ലും വന്നു പെടൂലു മറ്റ് മിണ്ടാ പൂച്ചകക്കൊന്നും പറ്റിയ പണിയല്ല
ശരിയാണ്
അവര്ക്ക് എന്ത് പറയാന്ണ്ടാവല്
അല്ല പരിചയ നമ്മള്പോങ്ങനെ സംസാരിച്ചപ്പെയ് നമുക്ക് അങ്ങനെ ണ്ടാവുല്ലോ ചില ആളുകളെ നമുക്ക് കാണ്ണംന്നൊരു ആഗ്രഹം ണ്ടാവുല്ലോ
പിന്നോ നല്ലൊരിതാ നമ്മക്ക് എടക്ക് വിളിക്കല്ലൊം ചെയ്താല്
ആഹ് ഒരൺകിന് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടായത് നന്നായിട്ടാ എവിടേയാണ് ങ്ങള് എവിടേയാണ് ഞാനും എവിടേയാണ് ആഹ്
പെട്ടെന്ന് ആൾക്കാര് വിചാരിക്കും, ഇതെന്താത്ങ്ങനെ ഇതെന്തിനാന്ന് ന്നല്ലൊം ചോദിക്കും എന്റെ മോളെല്ലം പക്ഷെ പിന്നോ നമ്മള് സൗഹൃദം സൂക്ഷിക്കുന്നവർക്ക് നല്ലൊരു ഇതാന്ന് സംഭവം വേറെന്തൊക്കെയോ ഹ്ഉം വേറെന്തൊക്ക കാര്യങ്ങളെല്ലാം ഉണ്ട് വേറെ എന്തെല്ലോ ഇതെല്ല്ല്ലാ ആപ്പല്ലും ഇല്ലേ
ആഹ്
ആഹ് ആഹ് ന്തെല്ലോണ്ട് ഇങ്ങനെ സ്റ്റ അതെല്ലാം എന്ത അതില് നല്ലതില് രീതിയിലാന്നെങ്കി ഒരു കൊഴപ്പുല്ലേ മോശം രീതിയിലും ഉണ്ടത് ഉം അങ്ങനെയാന്ന്! ! ! ! ! ! ! ! ! !
എയ്
പിന്നെ ഇനിയിപ്പം ഇല്ലത്കൊണ്ട് ഹ് ഹ് പിന്നെ ഞാൻ വിളിക്ക മറ്റെആയില്ല കൊർച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒരു മിനിറ്റും കൂടിണ്ട്
ആഹ് ആഹ്
പിന്നെ
ഉം
അപ്പോ ഇവരിപ്പോ എന്ത്ന്ന് ആരാ വിളിക്കുന്നെല്ലാം വിചാരിക്കോ അപ്പുറ അപ്പറത്ത്ന്ന് ഉറക്കം ട്ടെറ്റണ്ടെങ്കില്
ഇല്ല എന്നാ ഞാൻ കട്ട് ചെയ്യട്ടാ ഞാൻവിളിക്കാ
ആഹ്
വിളിക്ക വിളിക്ക ആഹ് ആഹ്